ആ കേൾക്ക പറയൂ
എന്തൊക്കെ ണ്ട് വിശേഷം
സുഖാണ് രാവിലത്തെ ബ്രക്ഫാസ്റ്റൊക്കെ കഴിച്ച് ങ്ങനെ ഇരിക്കാണ് മഴയൊന്നും ഇല്ല നല്ലൊരു കാലവസ്ഥയാണ് ആ രാവിലായതോണ്ട് ഇവിടെ ധാരാളം കിളികള് ടെ സൗ സൗണ്ടക്കെങ്ങനെ കേട്ടോണ്ടിരിക്ക
ആ
കടി ദോ ശിം കിഴങ്ങ് കറിം
ഉം ഇപ്പ തന്നെ കഴിക്കും
ത്തേ പോകും മദ്റസയിലേക്കൊക്കെ ആ പ അവൾക്കഞ്ഞെ വേണ്ടത് ഉ കയി കയിച്ചിട്ടാണോ അവള് പറഞ്ഞ് വിടാറ് അപ്പ പിന്നെ തുടർ എല്ലാർക്കും ഒള്ള കയിക്കും അപ്പൊ ഞാനും നേരുത്തേ കയിക്കും
മ്മ്
ബാക്കികുട്ടികളും എണീറ്റില്ല.
ആ
നിങ്ങളെയൊക്കെ ചായകുടിയൊക്കെ കഴിഞ്ഞോതോ ഇണ്ടാകാൻ തുട ങ്ങത്തെയുള്ളു
ണ്ട ഇണ്ടാക്കികൊണ്ടിരിക്കാണ് മക്കളാരും എണീറ്റിട്ടില്ലാ അപ്പൊ അതണ്ട്
ആഹ്
എല്ലാരും ഇന്ന് കാ ചായുടിച്ചഴിഞ്ഞ് കിടന്നത ഓക്കെ
അവിടെ എന്താ മഴയക്കെണ്ടപ്പൊ മഴ കൊറഞ്ഞോ എങ്ങനെയ ആഹ്
ന്നും മണ്ടായിട്ടില്ല
ആഹ്
പിന്നെ ഞാ
എങ്ങനെയാ
നമ്മുക്ക്നൂൽ പു
ആഹ്
പിന്നിഞ്ഞിന്താ പത്ത്
പത്ത് മണി ആയിക്കഴിഞ്ഞ പിന്നെ ഉച്ച പിന്നൊരു അടുത്ത വീട്ടിലൊരു കല്യാണണ്ട് അപ്പൊ പിന്നെ ഉച്ച ആവുമ്പോ പിന്നെ കല്യാണ ത്തിന് പോകും ണ്ണാൻ
ത്ത് ഇന്നലെ രാത്രി ഒക്കെ അവിടെ തന്നെയായിരുന്നു കല്യാണ വീട്ടിൽ ആയിരുന്നു
ആ
ആ ചെറിയൊരു ബന്ധുവാണ് അയല്‍വക്കവാണ്
ആ
ഉം വീട്ടിലെ തലേന്ന് അങ്ങനെ മൈലാഞ്ചി ഞ്ചി കല്യാണം പോലെ പാട്ടും കളിയൊക്കെയായിട്ട് ഉണ്ടാറുന്നു അപ്പോ രാത്രി കുറച്ച് സമയം അവിടെ പോയി ഇനി ഉച്ചആവുമ്പോ ഓഡിറ്റോറിയത്തിൽ വച്ച് ട്ടാണ് കല്യാണം അപ്പോഅങ്ങോട് പോണം
എങ്ങനെ
രാവിലത്തെ ചായ ണ്ടാക്ക
അതണ്ടാവുംനമ്മളട് പോയില്ല
അആ
അവിടെ എങ്ങനെ
ഇവിടെ ഞാൻ കുഴപ്പമൊന്നുമില്ല കല്യാണം ഒന്നുമില്ല നമുക്ക് കുറേയായി കല്യാണം ണ്ടായിട്ട്
കഴിഞ്ഞ വെക്കേഷനിലേക്ക് എല്ലാ ആഴ്ചയിലും കല്യാണം കാര്യങ്ങളൊക്കെ ര്ന്നേന് വൈകുന്നേരം പാർട്ടി പരിപാടി ഉച്ചകത്തെ പരിപാടി അങ്ങനെ
അ ആ അടിച്ചുപൊളി ഫുഡ്കള് ഇങ്ങനെ കഴിക്കാലോ തരംതരായിട്ട്
ഉം അയിന് എന്ന്കല്യാണം പണ്ടത്തെ മാതിരി ബിരിയാണി മാത്രമായിരുന്നു കല്യാണത്തിന് ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇപ്പൊ പലതരം വിഭവങ്ങളാണ് മത്സരങ്ങൾ ആണല്ലോ എത്ര വിഭവങ്ങൾ ഉണ്ടാർന്നു കല്യാണത്തിന് ത്രണ്ടാ ഇന്നത് ഉണ്ടാർന്നു ന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം വാരിവലിച്ച് തിന്നുവേ ചെയ്യും നമുക്കറിയാം ഒരുമിച്ച് ഒന്നിച്ച് കഴിക്കാൻ പറ്റത്തില്ല എന്ന് ഇത് നമ്മൾ ആ സമയത്ത്- ത്ത് നമ്മൾ ഒരുമിച്ച് കഴിച്ചു പോകും
ആ അല്ല ഇന്ന് എന്തൊക്കെ ഇന്നലെ വരുന്ന ആളാണ്
എങ്ങനെ
ഇന്നത്തെ കല്ലിയാണതിനു എന്തൊക്കെ ഉണ്ടാവും
ജിലേബി അങ്ങനെതൊക്കെ ഇണ്ടാവും
വെൽകം ഡ്രിങ്ക് തന്നെ ഇണ്ടാവലോല്ലെ കൊറേ ഐറ്റംസ്
ആ നിങ്ങടെ അവിടെക്കെ എങ്ങനെ മ കല്യാനങ്ങങ്ങൾ ഉണ്ടാവാറി-
ഓ അങ്ങ തന്നെയാണ് ഇവിടെ എക്കെ ഇഷ്ടം പോലണ്ട് കയ മോണ്ട പിന്നെ സദ്യ ആയിട്ടു അത് വേരെയും
ആഹ് ആഹ്
മന്തിയും ചിക്കന് മന്തിയും ചിക്കൻ ബിരിയാണിയും ച മന്തി അങ്ങനായിട്ട് ചിലപ്പോ നാലായിട്ട് അഞ്ചായിട്ടും ചിലപ്പോ വൈകുന്നേരം കല്യാണ ആണെ പിന്നാ
വൈകുന്നേര കല്യാണങ്ങൾക്കാണ് കൂടുതലും ഫുഡിന്റെ ഐറ്റംസ് വര ഉം നമുക്ക് വേണ്ടത് ഏതാ ച്ചേ എടുത്ത് കഴിക്കണ്ട വിധത്തിലും അങ്ങനെയൊക്കെ ഉണ്ടാവും
ഉം എല്ലാം ഉണ്ടാവും പണം കൊണ്ട് വാരി എന്നാലും അടുത്തട്ട് പണല്ലേ
അത് ശരിയാ
ആ
നിള എങ്ങനെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ എങ്ങനെ എല്ലാവിധം അറിയോ
അങ്ങനെയൊന്നുമല്ല പാകതിനേ പിന്നെ ഒന്നും അറിയില്ല പിന്നെ
ആ സാധാരണ രീതിയിലുള്ള മന്തി ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്ക കറി ഉണ്ടാവൂലേ അല്ലേ
ആ അങ്ങനത്തെക്കെ ഉള്ള അറിയാം പിന്നെ യൂട്യൂബിലോക്കിക്ക പരീക്ഷണം നടത്തും ആ അപ്പോ ഇതുവരെ ഒന്നും തിന്ന് സംഭവിച്ചിട്ടില്ലാ ആർക്കും
ഞാനും ചെറിയ രീതിയിലൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കി വെക്കും ഏറ്റ കൂടുതൽ സാധന ഞങ്ങളൊക്കെ ഇണ്ട എടുത്തിട്ടുള്ളതൊന്നും ഞാനും ഉണ്ടാക്കി വെക്കത്തില്ല
ആ അങ്ങനെ
കൊറച്ചൊക്കെ എന്തെലും എക്സ്പീരിയൻസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ പരീക്ഷിക്ക ചിലത് അതേപോലെ പെർഫെക്റ്റ് ആയി കിട്ടും ചിലതിൽ ചെല വ്യത്യാസങ്ങള്ണ്ട്.
ഉം ത് പ പരീശണം നടത്യാണ്ട് അ ത് നമ്മളെന്നെത് തിന്നോക്കും എന്തേലും സംഭവിക്കാണെങ്കി ഞമ്മക്കാദ്യം സംഭവിച്ചോട്ടെ അപ്പൊ വല്യ കൊയപ്പല്ല ന്നുണ്ട എല്ലാർക്കും കൊടുത്തു നോക്കും ഉം
ഞങ്ങ ഉം
ഉച്ചക്കക്കെന്താ പരിപാടി ഉച്ചക്കത്തൊക്കെ റെഡിയായോ
ആഹ് ഉച്ചക്ക് കല്യാണണ്ട്
ആഹ് കല്യാണം ആഹ് കല്യാണം ണ്ടല്ലെയ്‌ൻ പോണല്ലോ ലേ
അവിടെന്ത് വീട്ടില് പച്ചക്കറിം കാര്യങ്ങളൊക്കെ ണ്ടോ
ഇല്ലല്ല മ്മക്ക് അങ്ങത്തൊന്നും
സ്ഥലല്ലാഞ്ഞിട്ടാണോ അതോ അ അതിനോട് താല്പര്യം ല്ലാഞ്ഞിട്ടാണോ
സ്ഥലല്ലാഞ്ഞിട്ട മക്ക് ആകെ നാല് സെന്റ് സ്ഥലോം അയിൽ ഒര് കെണറും ഒര് വീടും രണ്ട് ബാത്റൂമും അപ്പ തന്നെ ആ സ്ഥലം കഴിഞ്ഞു.
കഴിഞ് ആഹ്
അറങ്ങി നടക്കാള്ള മുറ്റണ്ട് കാല് തട്ടി തടയില്ലന്നൊള്ളു അങ്ങട്ടും ഇങ്ങട്ടും ഒര് ആ ഒരാക്ക് അങ്ങോട്ടും പോവ ഒരാക്ക് ങ്ങട്ടും പോര അങ്ങനെ ല്ലരു മുറ്റണ്ട്
ആഹ് വീട് എങ്ങനെ ടൗൺ ഏരിയയിലാണോ വരു അത് ഉള്ളേരിയേലാണോ
ള്ളേര്യയിലാ ടൗണ്ന്നൊന്നണ്ട് പോന്നുള്ളേര്യയിലാണ്
ഉം എല്ലാ സൗകര്യങ്ങളും അടുത്തൊക്കെ ണ്ടോ സ്കൂളാണെങ്കിലും അ ത്രസ്
മദ്രസ അടുത്തുണ്ട് അംഗനവാടി അടുത്തുണ്ട് പക്ഷെ തോടിന്റെ അയ് പോണ തോടാണ് നമ്മുക്കെന്നെ പ്രശ്നം സ്കൂളിന്നെ കൊറെ പോണം മദ്രസും ആ ട്ട് നോക്കിയാ കാണും പഷേ കാണ്ണ്ട് അങ്ങ് വരെ ഒരു പാടാണ് പാടത്തിന്റെ ഇപ്പൊ തോടൊക്കെണ്ട് ആ തോട്ടിന്റെ വക്കത്ത് കൂടെ ങ്ങനെ പോണം അതാണ് ബുദ്ധിമുട്ട് അല്ലാത്ത കൊഴപ്പന്നുല്ല
ഈ സമയത്തൊക്കെ ഇപ്പൊ തോട്ടില് നല്ല വെള്ളം നെറ ഞ്ഞ് നിക്കണ ടൈം ആയിരിക്കുലേ
വെള്ളാണ്
ആഹ്
ഉം
അവിടെങ്ങനെ പാടങ്ങളൊക്കെ പൂട്ടാൻ തൊടങ്ങിയൊ ട്രാക്ടറൊക്കെറങ്ങി തൊടങ്ങിയൊ
ആ ടാക്റ്റർ ആദ്യം പൂട്ടിട്ട്ക്കണ്ട് നെല്ല് വെതറി കൊറെ പൊന്തി വന്ന്ട്ട്ണ്ട്
ആഹ് അവിടെ നേരത്തെ കാലത്തന്നെ കൃഷി തൊടങ്ങുവോ രണ്ടു ത തവണയായിട്ട് കൃഷി ചെയ്യാറുണ്ടോ
അങ്ങനെ പറ്റി എൻക് അറിയാ ഞാന് ഇവിടെ പൊഴിയണോ കാണാം ഇവിടല്ലടണ കാണാം ഇല്ലാതെ അതിനെ പറ്റി രണ്ടാണോ മൂന്നാണോ ഇവിടെ ഇണ്ടോ നെല്ല് ഇട്ടിട്ട് രണ്ടട്ടം വൈക്കോല് മാത്രം പൊഴിഞ്ഞു എന്നിട്ട്ന്നെ മൂന്നാം തകതിയാണ് നെല്ല്ണ്ടായി വരുന്നത് അതാണ് പിന്നെ നെല്ല് എടുക്കുന്നതൊക്കെ മറ്റു പുല്ല് പശുക്കൾക്കാണ് പറഞ്ഞാട് ചെലപ്പോ മെഷീൻ കൊണ്ട് വെട്ടി ഇട്ന്ന കാണാ ആൾക്കാര് മോളച്ച് വന്ന നെല്ല് അപ്പൊ അത് കായ്ക്കൂല തോന്നണ് ണ്ട് പിന്നത്തെ അങ്ങനെ വെട്ടിട്ട് വെട്ടിട്ട് കായ്ക്കുന്ന നെല്ലാണ് ഇവിടൊക്കെ എല്ലാരും ഒണ്ടാക്കണത് ഒറ്റതില് ഇണ്ടാവണ നെല്ലല്ല
ആഹ്
അന്നൊക്കൊ ഒരു ഒരു വെറ വെറൈറ്റി ആണ് വ
ഉം
ന്നെന്താ
അവിടെ നെൽകൃഷിന്നെയാണോ ധാരാളം കാണല് അതോ മറ്റുള്ള കൃഷികളുണ്ടോ
നെൽകൃഷിണ്ട് വാഴണ്ട് തെങ്ങ്ണ്ട് നമ്മക്കില്ലാന്നൊള്ളു അട്ത്തില്ലെ പറമ്പകൾ ആൾക്കാർക്കൊക്കെ ഉണ്ട് പറമ്പില്ലോർകൊക്കെ ഇണ്ട്
ഏഹ് പറമ്പ്കളിലൊക്കെ അധികം നെൽ
തെങ്ങ് തെങ്ങ് റബ്ബർ കൃഷി ഈ വയിക്കേ ഇല്ല വെറും തേങ്ങ് കവുങ്ങ് വെറ്റില നെല്ല് വാഴ
ഇപ്പ കാണലില്ലല്ലോ കൃഷി
ഉം ആഹ് നമ്മക്ക് ഞമ്മള അറ്റത്ത് ഒരു കവുങ്ങ് ഇണ്ട് അയ്മ്മ ഇണ്ട് കുറച്ച് വെറ്റില പിന്നെ അടുത്തില്ലത് ക്കെ ഇണ്ട് വെറ്റിലകൾ
ഉം അവിടത്തെ വെറ്റില ങ്ങൾ പുറത്ത് കൊടു ക്കൻ ഉപയോഗിക്കണത് അത് എന്തിനാണ് ഉ
ഇല്ലല്ല ഇവിടെ മ് ഉമ്മേം ഇപ്പേം ക്കെ ഇങ്ങനെ വെറുതെ ഇട്ട്ക്ക്‌ന്നതാണ്
ആഹ് പണ്ടൊക്കെ മുറുക്കാൻ ഉപയോഗിക്കായിരുന്നല്ലോ അല്ലോ പിന്നെക്കെ പൊറത്ത്ക്ക്‌
ആ പുറത്ത ഇവിടെ ആ ഇവിടൊക്കെ വെറ്റിലേം ഇതൊക്ക ഇപ്പളും ഇണ്ട് ഇവിടൊക്കെ ട്ടോ പുറത്ത്ക്ക് കൊടുക്ക്‌ണൊക്കെ ഇണ് വിടെ വെല്യ വെല്യ തോട്ടത്തില് കവുങ്ങും തോട്ടത്തിലൊക്കെ വെറ്റില ഇണ്ട് ഇബ്ടല്ല റബ്ബറാണ് റബ്ബ് റ് പറഞ്ഞ സംഭവം ഇവിടേ ഇല്ല
ആഹ് അതല്ല ഞാൻ എന്റെ വീട്ടിനൊക്കെ അങ്ങനെയായിരുന്നു നമ്മള് എന്റെ വീട്ട് ണ്ട് ഒക്കെ അങ്ങനെ യാ ഷീറ്റ് വെല കൂടുന്ന ടൈമില് ഒക്ക എടുത്തണ്ട് കഴുകി ഒണക്കി കൊണ്ട് പോയി കൊടുക്കും
ആഹ്
അങ്ങനെ ആയിരുന്നു ഇപ്പൊ ആഹ് ഒരുപാട് ഷീറ്റില്ലല്ലാ അങ്ങ് ഇത് സമ്പവി വാക്കുത്തെ ഇല്ല ആഹ് അത് അതൊക്കെ രസമായിരുന്നു ബാപ് പരി മാറി കൊപ്പം പുഴുങ്ങാണ്ട് പാലെടുത്ത് കൊടുക്കുക ഒരക്ക് നമ്മക്കും ചെലപ്പ ബക്കറ്റ് ഒക്കെ കൊണ്ട് വരണോല്ലോ എന്നാലും പോയി പുളിച്ച് കളയാതെ ബക്കറ്റ് എടുക്കലും പാലെടുക്കലും അതിന്റെ ഒപ്പം നിന്ന് പുളിച്ചിത്തരം കാട്ടി നിക്കുവല്ലോ ഉം പകം പൂതിയെങ്ങാണ് കാണുമ്പോ രസമായിരുന്നു അന്നൊക്കെ തോട്ടത്തിക്കുടിങ്ങനെ കൊതുകിന്റെ കടിയും കൊണ്ട് ആഹ് കൊതുകിന്റെ കടിയും കൊണ്ട് ഉം ഇപ്പൊക്കേ ഇങ്ങനെ നടച്ചാനെ
ആഹ് ഇപ്പോഴും വീട്ടിന് റബർ കൃഷിയില്ലേ
ആഹ് ഇല്ലില്ല കൃഷിയൊന്നുമില്ല
അല്ലാ റബ്ബറിന്റെ ഇപ്പോഴും ഇല്ലെയ് ക്യാഷ്
ഏഹ്
റബ്ബറിന്റേത് ഇപ്പോഴും ഇല്ലേ ചോയ്
റബ്ബറിന്റെ ഇപ്പൊ ഒഴിവാക്കി ബാപ്പാക്കൊന്നും വയ്യാത്തൊണ്ടേ വെട്ട് ചെയ്‌വ റ്റ്
ആ പാല് കിട്ടല് കുറവായിട്ടോ ആഹ് ആഹ് ശരി എന്നാ ആഹ് ശെരി